ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
ഓഹ് നല്ല വിശേഷം.
ആ എന്ത് എടുക്കുവായിരുന്നു?
പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ആഹ്, അതെയോ പണിയൊന്നും കഴിഞ്ഞ് ഇവിടെ ഇവിടത്തെ ഭക്ഷണമൊക്കെ രാവിലെ ഞാൻ ഒരു നേരം ഭക്ഷണം ഇണ്ടാക്കാറുള്ളൂ. പിന്നെ അതില് സ് പെഷ്യൽ ആരേലും വരണ്ടെങ്കിലാണ് ഏഹ്, രാത്രി ഇണ്ടാക്കാറുള്ളൂ.
ആണല്ലേ ആഹ്.
അല്ലെങ്കിൽ ഒരു നേരം വെയ്ക്കലേ ഉള്ളൂ. ഇന്നെന്താ സ്പെഷ്യൽ എന്താ?
അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നു ഇല്ല മീൻകറി ഇണ്ടായിരുന്നു രാവിലെ ഇണ്ടാക്കിയത്. അതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചോറും മീൻകറിയും പിന്നെ പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളരിക്ക
ആഹ്, ആഹ്
ഒക്കെ ഇണ്ട് മക്കൾക്കും എനിക്കൊരണ്ണൊക്കെ കഴിക്കാൻ. പിന്നെ ഇവിടെ ഹസ്ബന്റിന്റെ ഏട്ടനും അമ്മക്കൊക്കെ അമ്മയ്ക്ക് ഗോതമ്പ് നുറുക്ക് കഞ്ഞിയാ വേണ്ടത്. അത് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഉം
ഏട്ടന് പിന്നെ ചപ്പാത്തിയാണ്. കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അതിപ്പോ കഴിക്കാറാവുമ്പോ ചൂടാക്കി എടുക്കും
അതെ അപ്പൊ ഇഷ്ടംപോലെ പണി ഉണ്ടല്ലേ ഓരോരുത്തർക്കും ഓരോന്നൊക്കെയാകുമ്പോ പാടല്ലേ.
ആഹ് അത് തന്നെ അമ്മക്ക് വയ്യാണ്ടരിക്കയാണ് ഹസ്ബൻഡിന്റെ അമ്മക്ക്
ഉം കിടപ്പിലാണോ അതോ എഴുന്നേറ്റ് നടക്കുവൊക്കെ ചെയ്യോ
എഴുന്നേറ്റ് വരും ഇത് ബൾജിങ്ങ്നടുവിന്
ആഹ് ആഹ്
പിന്നെ ഞാൻ എന്റെ വീട്ടിലാണ് ഇപ്പ ചേ ആഹ് ഇപ്പ ഞാൻ രണ്ടു ദിവസം ഇങ്ങോട്ട് വരും ലിവുളളപ്
ഉം
വീട്ടിലാ ആഹ് ആഹ് അടുത്തടുത്ത വീടപ്പേ
അല്ല ഒരു ഒന്നര മണിക്കൂറ് ദൂരം ഉണ്ട്.
അതെയോ ആഹ് ആഹ് മക്കളൊക്കെ എത്ര പേരുണ്ട്
മക്കള് രണ്ടു പേര് അവര് യു കി പെൺകുട്ടികളാണ്
ആഹ് ട്വിൻസാണോ
ആഹ് അതെ
ആഹ് ആഹ് എവിടെയയാ ജോലി ചെയ്ണേ ഇപ്പോ
ഞാന് അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ആയിരുന്നു ഇപ്പം വർക്ക് മതിയാക്കി. കുട്ടികളൊക്കെ ആയതിന് ശേഷം അവര് സ്കൂൾ പോവാൻ തുടങ്ങിയന് ശേഷം അവരുടെ ടൈമിങ്ങും നമ്മടെ സമയമൊന്നും സെറ്റ് ആവുന്നില്ല.
ആഹ് ആഹ്
അങ്ങനെ പിന്നെ അങ്ങനെ മതിയാക്കിയതാ.
ഉം ഉം പിന്നെ ഫുഡ് കൂടുതല് ഉണ്ടാക്കാൻ ഇഷ്ടം
ഫുഡ് ഉണ്ടാക്കാൻ പൊതുവേ ഇഷ്ടില്ല അത് തിരക്കിന് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കും. ഇപ്പൊ മക്കളായ ശേഷം അത്യാവശ്യം റസിപ്പി അവർക്കെങ്കിലും വെറൈറ്റി വെച്ചുണ്ടാക്കാൻ വേണ്ടി പൊതുവേ മടിയാ
ആഹ് അല്ലെങ്കിലും മക്കളൊക്കെ ആവുമ്പോഴല്ലേ നമ്മള് പുതിയ ഇതൊക്കെ ഉണ്ടാക്കു അല്ലെങ്കി പിന്നെ നമ്മള്ണ്ടാക്കാൻ നിൽക്കൂലല്ലോ
ആഹ് അതന്നെ ഇപ്പൊ ഇവരുണ്ടായിന് ശേഷം ഇവരിപ്പൊ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം ഇങ്ങനെ എങ്ങനെ നോക്കി
ഉം
എന്താര്ന്നു കേട്ടില്ല
ഫുഡ്ണ്ടാക്കാൻ ഇഷ്ടാണോ
ഫുഡ്ണ്ടാക്കാൻ ഈ പറഞ്ഞപോലെ എനിക്കും വലിയ ഇഷ്ടംന്നുല്ല അന്നാലും പിന്നെണ്ടാക്കും അല്ലാതെ വേറെ നിവർ ത്തിയൊന്നുല്ല
അതന്നെ പിന്നെന്താ പൊറത്ത് പോയ ത ട്ട് കട ഫുഡ് ഇഷ്ട്ടാണ് കഴിക്കാൻ
ആഹ് എനിക്കും ഏഹ് പൊറത്ത് പോയി കഴിക്കുന്ന ഇഷ്ടക്കാണ് പിന്നെ അങ്ങനെ ഒന്നും നടക്കുവൊന്നുല്ല നമുക്ക് ഞാനീ ഈ പറഞ്ഞോലെ കൂടെല്ലാം മിക്ക്യത്തവണ ഇണ്ടാക്കും മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യൊക്കെ പൊറത്ത്ന്ന് കഴിക്കാറൊള്ളു.
ആഹ് ഞങ്ങളങ്ങനെ പൊറത്തൊന്നും പോയി. കഴിക്കാറില്ല റെസ്റ്റോറന്റിലൊന്നങ്ങനെ പോയി കഴിക്കില്ല ആഹ് വൈന്നേര രങ്ങനെങ്കിലും പൊർത്തെറങ്ങുമ്പം ചായ അങ്ങനെയുള്ള. തട്ടുകടേനെ അധികം ആശ്രയിക്കാറുണ്ട്.
ആഹ് അവിടന്ന് നല്ലത് അവിടെയാവുമ്പത് ചൂടോട് കൂടി കഴി
ആഹ് നല്ല ഫുഡ് കിട്ടും.
ഉം ഉം ഉം. എന്നത് ഫുഡാ ഏറ്റവും കൂടുതലിഷ്ടം കഴിക്കാൻ മധുരാണോ അതോ ഉം. എരിവുൾ സ്പൈസിയാ ഇഷ്ടം ഉം ഉം. ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ.
ബിരിയാണി ഇപ്പം കല്യാണം കഴിഞ്ഞേന് വന്നേന് ശേഷം ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടില് ഇവർക്ക് ചി ക്കനും എന്താ പറയാ മീനില്ലെങ്കിൽ അപ്പാട് ചിക്കം വാങ്ങിക്കും.
ആഹ്.
നോൺ വെജിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെല്ലാർക്കും ഞാന് നേരെ. തിരിച്ചാണ് എനിക്ക് വെജ്ജാണിഷ്ടം.
അതെയോ ആഹ്.
ഏഹ് ഞാന് കൂടുതലും എന്റെ വീട്ടിലും അങ്ങനെന്നെ വെജ്ജാണ് എന്റെ വീട്ടിലും വെജാണ് വെ ക്ക കൂടുതല് മീന് വാങ്ങും ആഴ്ചയ്ക്ക് രണ്ടൂസോ അങ്ങനൊക്കെ വാങ്ങുള്ളൂ എപ്പളെങ്കിലും.
ഉം. ഇവടെ ഞങ്ങക്കെല്ലാവർക്കും നോൺ വെജാ ഇഷ്ടം ആർക്കും തന്നെ വെജിറ്റബിൾസ് വലിയ ഇഷ്ട്ടൊന്നു അല്ല. എന്നാലും പിന്നെ തോരനൊക്കെണ്ടാക്കാ എന്തേലുണ്ടാക്കും പിന്നെ ആഴ്ച്ചേലൊരുസല്ല സാമ്പാറൊക്കെ വെ ക്ക്യുംന്നല്ലാതെ പിന്നെ വെജജും കൊണ്ടങ്ങനെ വല്യ കറികളൊന്നുല്ല എന്തായാലും ഇവിടേം എല്ലാ ദിവസ ത്ത മീന് വേണം മീന് കൂടുതലിഷ്ടം ഇവിടെ ആ പിന്നെ ഉം. സൺഡേ ഈ പർഞ്ഞ പോലെ ചിക്കനെന്തെങ്കിലും മേടിക്കും. ചിക്കന എർച്ചിയിലിവർക്ക് ചിക്കനാ ഇഷ്ടം മറ്റേ മീറ്റും മട്ടനൊന്നും ഇഷ്ടല്ല.
ആഹ്.
ഉം ചിക്കൻ മാത്രേ പിള്ളേര് കഴിക്കള്ളൂ അതോണ്ട് ചിക്കനാ കൂടുതലും മേടിക്കണത്.
ആഹ്. ഇവിടെല്ലാരും അങ്ങനെയാ ഇവടെ മീന് കിട്ടിയിട്ടില്ലെങ്കില് രാവിലെ മീന് വണ്ടി പോവുമ്പം. അഥവാ മീൻ കിട്ടിയിട്ടില്ലെങ്കില് അപ്പങ്ങ്ട് പോയി ചിക്കൻ വാങ്ങിക്കും.
ആഹ്. പിള്ളേരങ്ങനെ ശീലിച്ചു ഇപ്പ ഇവിടെ ഈ പറഞ്ഞ പോലെ രാവിലെ ഫുഡ് കഴിക്കുമ്പത്തന്നെ ഇക്കാക്ക്. ഉം മുട്ടക്കറിയോ അല്ലെങ്കി ചിക്കനോ ഇല്ലെങ്കി അപ്പതന്നെ എക്സ്ട്രാ മൊട്ട വേണം അങ്ങനെ ശീലിച്ചോണ്ട്പ്പ. പിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ.
വാ.
ട്ടേ മീന് എറച്ചി ഇതല്ലാതെ ഇവർക്ക് പറ്റൂല.
ആഹ് ഞാനും അങ്ങനെ ത ന്നെയാണ് ഞന് ഇവട്ന്ന് മക്കൾക്കങ്ങനെ നോൺവെജങ്ങനെ പൊതുവേ കൊടുക്കല് കൊറവാണ്. വീ മീന് വാങ്ങു പൊഴ മത്സ്യൊക്കെ വാങ്ങിക്കൊടുക്കും അതുപോലെ. ചിക്കനും കൊടുക്കും.
തുന്നു ഉം.
അല്ലാതെ മറ്റുള്ളതൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ഇനി പറ്റോ ഇല്ലയോ ഒന്നും അറിയില. ചെമ്മീനൊക്കെ ഇപ്പൊപ്പൊ കൊടുത്തു തൊടങ്ങി.
മീന് കൊടുക്കാനൊന്നും കൊഴപ്പൊന്നുല്ല മീന് വല്ല്യെ ഇതില്ലല്ലോ പിന്നെ ചിക്കനൊന്നും കൊടക്ക ഒട്ടും കൊള്ളൂലാന്ന് പറഞ്ഞ്ണ്ട് ഈ ഇമ്മ കു കുത്തി വച്ചേന്റതല്ലേ എന്നാലു ഇപ്പ എല്ലാ പിള്ളേർക്കും ചിക്കൻ മതി.
ആഹ് ഞാനിവർക്ക് നാ എന്താ പറയാ നെയ്ച്ചോറ്ണ്ടാക്കിട്ട് അതില് മുട്ടെം ആഹ് ചിക്കനും കൂടെ വേവിച്ചിട്ട് അയിൽന്ന് മുറി ച്ചിട്ടിട്ടൊക്കെ കൊടുക്കാറുണ്ട് ചിക്കൻ കാറിയൊന്നും ആക്കീട്ടങ്ങനെ കൊടു ക്കാറില്ല നമ്മള് കറി വെച്ചഴിഞ്ഞാലും അതിന്റെ കരള് പാട്സ് എടുത്ത് കൊടുക്കും. അല്ലെങ്കില് ചെല സമയം പാട്സ് മാത്രം വാങ്ങിക്കാൻ കിട്ടൊല്ലോ
ആഹ് അത് മാത്രം മേടി ക്ക്യും
ആഹ് അത് മാത്രം വാങ്ങിട്ട് അവർക്ക് കുട്ടികൾക്ക് കൊടുക്കും പാട്സ് നല്ലതാന്ന് പറയുന്നതേട്ടു. എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്യും
ആഹ്
എങ്ങനെയായാലും കുഴപ്പൊന്നുപ്പല്ല ഓര് കഴിക്കണ ഇപ്പ നമ്മള് കൊടുക്കൂള്ളൂ ഇനി കുറച്ചും കൂടെ വലുതാകുമ്പോ നമുക്ക് ഒട്ടും ഏ ഇതാവിലേ ഇതക്കേ ആവുമ്പളേ അവരുടെ ഇഷ്ടത്തിനല്ലേ ഇപ്പ പിന്നെ നമ്മുടെ കുഞ്ഞയിരിക്കുമ്പ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്ക വലുതായിരിക്കുമ്പൊ ഒട്ടും അവര്ടെ ഇഷ്ടത്തിനല്ലേ പറ്റുള്ളു അവർ ഒക്കോരോന്ന് ഇഷ്ട ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോ പിന്നവരാതാ കഴിക്കുള്ളൂ.
ആഹ് അതെ ഒന്നാമത് ബേക്കറി ഐ റ്റംസോ അങ്ങനെ പുറത്തന്നുള്ള ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അതു കൊണ്ടന്നെ അവർക്കത് ശീലം ഇല്ലാത്തോണ്ടായിരിക്കാം വേണ്ട നമ്മള് പുറ ത്ത് പോയി കഴിഞ്ഞാൽ തട്ടുകടേന്നൊക്കെ ആണെങ്കില് ചൂടോടെ കഴിക്കും അല്ലാതെ അങ്ങന ഫു ഡ് വേണോ ചോയിച്ച വേണ്ടാന്ന് പറയും പിന്നെ നമ്മള് അങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുല്ല. പൊതുവേ അങ്ങനെ എല്ലാരും പറയും. റെസ്റ്റോറന്റിനൊന്നും അങ്ങനെ വാങ്ങി കൊടുക്കയും ഒന്നും ചെയ്യരുതെന്ന്
ഉം
പിന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കണ്ട് കഴിഞ്ഞാൽ അത്ങ്ങനെ ട്രൈ ചെയ്ത് നോക്കും
ആഹ് ഇപ്പൊ പിന്നെ ഫോണിലൊക്കെ നോക്കി ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ടാക്കാലോ.
ആഹ് ഇണ്ടാക്കാലോ
ഉം ഹെൽത്തി ഫുഡ് അങ്ങനെക്കെ പലതും വരൂല്ലോ ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് കൊടുക്കണതും എല്ലാം പ തരം തിരിച്ച് വരും നമുക്ക് ഇഷ്ടുള്ള രീതില് ഇണ്ടാക്കി കൊടുക്ക ഉം ആദ്യത്തെ പോലെയൊന്നും അല്ലല്ലോ പണ്ടത്തെ
ഇപ്പോളൊക്കെ കൊടുക്ക ഒരു പത്ത് പയിനഞ്ച് വയസൊക്കെ ആകുമ്പ പിന്നെ അവർ ക്കളെ ഇഷ്ടത്തിന അവര് കഴിക്കുള്ളൂ അത്ര നാള് നല്ല ഫുഡ് കഴിക്ക
ത്തിന് അവരെ കഴിപ്പിക്കാനും പറ്റുള്ളൂ കുറച്ചു വലുതായി കഴിഞ് കഴിഞ്ഞാല് അവർക്ക് നമ്മളെ ഫുഡൊന്നും പറ്റൂല്ല പച്ചക്കറിയന്നെ കഴിക്കോ ദൈവത്തിനെ അറിയൊള്ളൂ ഇപ്പം മാക്സിമം പച്ചക്കറിയൊക്കെ ഇൻക്ലൂഡെയ്ത് കൊടുക്കാ
ഉം ഉം
നങ്ങനെ
ഉം
അതിന് മക്കള് എത്രേലേയ.
പഴക്കാണോ. ഇവിടെ എനിക്ക് മൂന്ന് മക്കളുണ്ട്. ആഹ് ആഹ് എനി ക്ക് മൂന്നാളുണ്ട്. മൂന്നു പേര് വല്യ മക്കളായതാ.
ആഹ്
ആഹ് മോന് നഴ്സിങ്ങിന് പഠിക്കുണു. പിന്നെ രണ്ടാമത്തെവള് ഉം പ്ലസ് ടുവിന് പഠിക്കുണു. മൂന്നാമത്തെ ആള് എട്ടാം ക്ലാസ്സി പഠിക്കുണു. മൂന്നു പേരാ. രണ്ട് പെണ്ണും. ഒരാണും.
ആഹ്
ആഹ് മൂന്നാളും വല്യാൾക്കാരാ.
ആഹ് അവടെ മക്കള് വല്യ ബഹളം കാര്യങ്ങളൊന്നും ഇല്ല. ചെല സമയത്ത് ബഹളം
അല്ല ഒരേ ഒരേ പ്രായായതൊണ്ട് ഒരേ പ്രായായതൊണ്ടേ വഴ ക്കായിരിക്കുല്ലോ കുറച്ച് നാളത്തേക്ക്. അതാവും ങ്ങ് കേട്ടിട്ടുണ്ട്. പിള്ളേർക്ക് ഒരു പത്ത് വയസ്സ് വരെ കുഞ്ഞിതാല്ലൊ. അവര് അവർക്ക് വഴക്കിടാനൊക്കെയല്ലേ. പിന്നെ
ആഹ് അത് വഴക്ക് വരുന്ന കാര്യം ന്താന്ന് വെച്ചാല്. ഒരേ പോലെ ചെയ്ത് കൊടുക്കണം.
ആഹ് ആഹ് അപ്പൊ പാടാല്ലേ.
അത്രേല്ല. വക്കുമ്പോഴോ അങ്ങനെ വല്യ കുഴപ്പങ്ങളൊന്നും ഇല്ല.
കൊഴപ്പല്ലാ. ആഹ് ആഹ് രണ്ടൂരും ഒരുസ്കൂ ഒരുമിച്ചാ സ്കൂളിലൊക്കെ പോണല്ലേ.
ആഹ് ഒരു ഒരാള് ചെറിയ ജലദോഷൊക്കെ ണ്ടായി ലീവായാല് ന്തായാലും മറ്റാള് പോവൂല.
പോവൂല്ല. ആഹ് ഒരാക്ക് വന്നാ അടുത്താള് പോവൂല്ല. പിന്നെ ഒര് ഒരാക്ക് എന്തേലും അസുഖം വന്നാ അട് റ്റാക്കും അപ്പ തന്നെ വരൂലേ.
ആഹ് അപ്പ തന്നെ ഒരു ഒരു മണിക്കൂറ് ഇടവിട്ടാവുംമ്പോ തന്നെ അവർക്കും വരും.
ആഹ് വീട്ടില് വേറെ ആർക്കെങ്കിലും അങ്ങനെ ട്വിൻസ് ണ്ടോ. അതോ നിങ്ങൾക്ക് ആദ്യായിട്ട് ഉണ്ടായതാണോ.
അമ്മേന്റെ ഫാമിലീല് അമ്മാമേന്റെ അനിയത്തിക്കൊക്കെ എരട്ട കുട്ട്യാള് ണ്ടേരുന്നു. അവർക്ക് എരട്ട കുട്ട്യാളുണ്ട്. അല്ല എന്റെ എന്റെ അമ്മേടെ ഫാമിലീല്. പിന്നെ ഇവര് ജനിച്ചതിന് ശേഷം ആഹ് ഇവര് ജനിച്ചേന് ശേഷം ഷം അമ്മേന്റെ മാമന്റെ മോള് മോൾക്ക് ട്വിൻസേരുന്നു. അവർക്കിപ്പം രൺ ണ്ട് വയസ്സാവുന്നു.
ആഹ് അപ്പൊ നിങ്ങക്ക് പാരമ്പര്യം കിട്ടിയതാ.
ഞാൻ വിളിക്കാട്ടോ.
ആഹ് ഓക്കെ ശെരി.
ആഹ്